എന്തകെയാടാ വർതാനം
നല്ല വർത്താനം എന്തക്കെയാ അന്റെ വർത്താനം ഞാപ്പ എറ്ണാങ്കുളം
പണിപ്പോ എന്താ പണി കാര്യായ്ട്ടെന്തേലും
നമ്മള് കാറും കാറും ബൈക്കൊക്കെ ആയ്ട്ട് നടക്കുണു
ഏ ഞമ്മളിപ്പെന്താ ഓരോരോ കാര്യങ്ങളായ്ട്ടങ്ങനെ നട്ക്കും തട്ടിമുട്ടിയ്ട്ടങ്ങനെ പോണു
ആ ഇതിപ്പെന്താ പരിപാടി
ഞമ്മള് പണ്ടേ നമ്മളിപ്പോ പ്രത്യേയ്ച് ഒരു പരിപാടില്ല ഇതിലെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കന്നെ കാര് എനിക്കിപ്പ പണിം കാര്യങ്ങളൊന്നുവില്ല എടകെന്തേലുവൊകെ വെല്ല പണിയ്ണ്ടാവും ഞമ്മക്കിപ്പെന്താ വെച്ചാലേ
ആ
ഞമ്മളെ കായ്ച്ചപ്പാട് അങ്ങനെ ഇങ്ങനൊക്കായ്ട്ട് അങ്ങനെ പോണു
ആഹ് പിന്നെ മറ്റൊരൊക്കെ എവ്ടെ
മറ്റോരൊക്കെ അയ്ലെ ഇതിലെ ഒക്കെ ആയ്ട്ട് പോവും ഓരോര്ത്തരും ഓരോരൊ തരക് കൂടി അങ്ങനെ പോണു
ഞമ്മക്കൊരു ട്രിപ്പോയാലോ
ഇപ്പ പോണേ എല്ലാരും
എല്ലാരും ആ ഗ്രൂപ്പ്നിന്നു ഇപ്പ ആരു ആക്റ്റീവല്ലല്ലേ
ഏയ് ഗ്രൂപ്പൊന്നും പ്പം ആക്ടീവും കാര്യങ്ങളൊന്നു അല്ല
ഏതായാലും നമ്മക്ക് ഒന്ന് മെസ്സേജ് അയ്ച്ചിട്ട് അത് നൊണ നമുക്കൊരു ട്രിപ്പൊക്കെ പോവാ പ്ലാനിടാ ഏഹ് ഞമുക്ക് എവ്ടെ ആഹ്
ഞമ്മക്ക് ഇച്ചൊരു വണ്ടി നോക്കണ്ട് ഞാന് അപ്പോ അന്റത്ത് ഇണ്ടോ വണ്ടിണ്ടോ ജ് വണ്ടിയൊകായ്ട്ടിപ്പോ പോണ്ടെന്ന് പറ്ഞ്ഞില്ലേ
വണ്ടി വണ്ടിയൊക്കെ നമുക്ക് ഇറക്കാം റെന്റിന് കൊടുക്കണല്ലേ നമുക്ക് ട്രിപ്പ് പോവാ നമുക്ക് ഒരു വണ്ടി എടുത്ത് വാങ്ങാന് എനിക്കങ്ങനെ ഒരാളെ പരിചയപ്പെടുത്തി തരണ്ട് ആ അനക്ക് ഞാനൊരാളപരിചയപ്പെടുത്തി തരണ്ട് അത് നമ്മുക്ക് റെഡിയാ ക്കാം നമ്മക്ക് ട്രിപ്പ് പോവാജ്ജ് പറയെ നമ്മളിപ്പോ വെറുതെ ഇരിക്കാണ് അപ്പൊരു ട്രിപ്പൊക്കെ പോവലോ കര്തീട്ടാ
ആ ട്രിപ്പ് ഞമ്മക്ക് കൊടുക്ക പോവ മ്മക്ക് ന്നാ എന്താ ഇപ്പൊ നല്ല ക്ലൈമറ്റല്ലേ ഇവടെ മൂന്നാറ് പിടിക്കണം
പോവാ മ്മക്ക് എല്ലാവർക്കും മെസ്സേജയച്ചിട്ട് എല്ലാവർക്കും സെറ്റാവാൻ പറയാ വ ണ്ടിയൊക്കെ ഞാൻ എടുത്തോളാ എണ്ണങ്ങളടിച്ചന്നാൽ മതി
അടിച്ചാ ഏ
അപ്പൊ നമ്മളൊരു പെട്ടന്ന് പോവാമ്മക്ക് മഴക്കാലല്ലേ ഇപ്പോ
ഉം ഈ ക്ലൈമറ്റിൽ പോണം പൂവച്ച ഈ ക്ലൈമറ്റിൽ പോണം
മഴക്കാലം ആ മഴക്കാലത്ത് പോകുമ്പോള അതിന്റെ ഒരു വൈബ് മ റ്റത് വെയിലത്ത് പോയാ ആകെ ചൂടും അതൊക്കെല്ലേ ആ
ഉം
നമുക്ക്ന്നാ മൂന്നാറുടിച്ചാലേ
മൂന്നാറ് രണ്ടിസത്തെ മൂന്നീസൊത്തൊക്കെ മൂന്നാറ് നല്ല സ്ഥലാണ് ഇനി അതല്ല വാണ്ടത് ണ്ടേ കൊടൈക്കനാലോ
നമ്മുക്ക് അല്ലേ വല്ല്യ ട്രിപ്പ് ട്ച്ചാലെ ഞാനയന്നെയാ ചിന്തിക്ക്ണേ അവര് കാശ്മീരോ മൈസൂ രോ വല്യ ട്രിപ്പ് ഒരു പത്ത് ഇരീവിസത്തിനൊക്കെ പിടിച്ചാലോ
പത്തീസത്തിന് പോയാണ്ട് പോവാണെങ്കില് എന്താ ഇന്ത്യക്ക് പൊറത്തൊക്കെ നോക്കണം ഒരു പത്തിരുനായിരംപ്പിനാർക്കൊക്കെ ബഡ്ജറ്റ് വരും ആ ഒരു ലെവലില് നോക്കണം ഇപ്പൊ ഞങ്ങളെ ൻ്റെ ഞങ്ങളിപ്പോ വർക്ക് എടുക്കണ കമ്പനിക്കാരും മ് ത്ത്ന്റെ ഓലൊക്കെ പ്പ പോയി പ്പ ഇന്ത്യക്ക് പൊറത്ത് വർക്ക് ഓല് പോയി ഇരുവിസത്തിന് വർക്കിലേക്കാണ്
ആ
ആ എന്താ വർക്ക് ഇരുപ്തീശത്തിന് വർക്ക് പോയി അത് കെഴിഞ്ഞ് നേരെപ്പോ ട്രിപ്പ് പോയി
ആ
ട്രിപ്പ് പോയിക്കാണ് ഇനിയിപ്പോ അടുത്ത ആഴ്ചായിട്ടൊള്ളു തിരിച്ചു വര്വ
ഉം അതൊക്കെ പോട്ടെ വേൾഡപ്പില് ഇജ്ജ് ഏതാ ടീമ്
ഞാനോ ഞാൻ അർജന്റീന
ഉം ഇപ്രാവശ്യം കപ്പ് കിട്ടുവോ
ഏ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങക്ക് കിട്ടിയെങ്കിൽ ഇപ്രാവശ്യം ഞങ്ങക്ക് കിട്ടൂലേ
ക്ഷെ പിന്നെ പിന്ന ങ്ങളെ പോർച്ചുഗൽ എന്തിനാ വെറുതെ നിക്ക
ഏ പിന്നെ ഇജിപ്പയ്മെ പൊടിച്ച് തൂങ്ങല്ലേ ഞമ്മക്ക് ഏ
ഒരു കൊല്ലങ്ങൾ തട്ടീം മു ട്ടി റഫറിന്റെ ഒപ്പം നിന്നാണ് കപ്പ് എടുത്തത് അത് എത്തീട്ടിപ്പോ ഇക്കൊല്ലം കിട്ടണം
എടച്ച എടച്ചങ്ങായി ങ്ങക്ക് കപ്പുണ്ടോ ആദ്യം
കപ്പില്ലെങ്കി എന്താ ഈ വർഷത്തെ കപ്പ് പിന്നെ ആയിരിക്കാ ഞങ്ങ
ഓ ഈ വർഷ ങ്ങള് ഞങ്ങളെ തോപ്പിച്ച് ങ്ങള് കേറുന്ന് ങ്ങക്ക് തോന്നണ് ണ്ടോ
എല്ലാരും തോപിക്കും എവിടെ മറ്റേ ബ്രസീലിന്റെ ചെക്കന്മാരൊക്കെ ഉണ്ടായില്ലേ അവർ
ബ്രസീലന്റെറെർക്കെമാര ബ്രസീലന്റെർക്കെന്മാരൊക്കെ ആഹ ഇ ന്നലത്തെ ജർമ്മനി വല്ലു ഇവിടെ ആകെ എല്ലാരും വേടക്കാണ്
ഓർമ്മ ബ്രസീലിന്റെ കളിയാ
ആ ഇന്ന് ഇ ഇന്നിപ്പോ കളിയ നടക്കണ്ടല്ലോ
ഉം ഇന്നന്തെയാലും ബെൽജിയം ജയിക്കും
ബെൽജിയം ഇന്ന് ബെൽജിയത്തിൻ്റെ കളി സ്പെയിൻ്റെ കളിയൊക്കെ ഉണ്ട്
ഉം ഞാൻ കളിയൊന്നും കാണലില്ല കളി കാണണ്ടോ ഒരു കോമഡി എന്താെച്ചല്ലേ ബ്രസീലിന്റെ കളിണ്ടായില്ലേ ഞാൻ കളികാ കാണാൻ വേണ്ടി കുറെ ടൈം ഫോണില് കളിച്ചിരുന്നു
ആ ആ
ആ ഒരു മണിയ വരക്കെ ഫോണ് കളിച്ചിരുന്നു
ആഹ ആഹ
പിന്നെ കുറച്ചുറക്കം വന്നപ്പോ മൂന്നരക്കല്ലേ കളി അപ്പൊ ഒരു രണ്ട് മണിക്കൂർ ഉറങ്ങാലന്ന കരുതി വെ പത്തേക്ക് കടന്നു അലാറൊക്കെ വെച്ച് പിന്നെ നീച്ച ഇപ്പോളിയിച്ചാൽ ഒരു എട്ട് മണി ഒൻമ്പണി ആവുമ്പോളാ ആതന്നെ അടുത്ത് എന്താട്ടീ ഗൂഗിള അടുത്തു കളി എന്തായി നോക്കി മെയിന ആവാൻ ആൾക്കാർ റെടല്
ആഹ് ആഹ്
എ അപ്പന്താ ഒന്നേ ഒന്ന് ആ ഒന്നെ ഒന്ന് കണ്ടപ്പ താനെ മനസ്സിലായി ബ്രസീൽ ഇപ്രാവശ്യം കളിച്ചൂല്ല
അതിലൊക്കെ എറി പ്പോയാ ഈ ഗ്രൂപ്പ് നിന്ന് ക്വാർട്ടർ വരെ എത്തും ക്വാർട്ടർന്നൊക്കെ എടുത്ത്റി അയിനല്ല ടീമ് ഉള്ള പോലെ
ഉം ജർമനി നല്ല ടീമണ്ട്
അത്‌ കരുതി ഇങ്ങള് മൈനാവണ്ട നിങ്ങൾക്കും കപ്പൊന്നും കിട്ടൂല ഞങ്ങക്ക് പേരിന് മൂന്ന് കപ്പെലും ഉണ്ട്
പേരിന് മൂന്ന് കപ്പ് ചെറുക്കായങ്ങളുടെഎടുത്തരാൻ ആൾ
എങ്ങക്ക് ഓ ജേ നമ്മള് ഇപ്പൊ എന്താട്ട ണു ഫി ഫക്കാരിപ്പൊ എന്താ കാട്ടണു ഫിഫ എന്തേലും കാട്ടണ ച ഇപ്പ ഞമ്മടെ മേത്തക്ക കുറ്റാണ് നിങ്ങൾ ഇപ്പൊ പോലക്ക തോന്നിയ പോലല്ലേ
ഉം ഞാൻ ഇപ്പോഴും ആലോചിച്ചത് ഏത് അറിയോ നമ്മൾ പണ്ട് നമ്മൾ തിരുവനന്തരം ഒരു ട്രിപ്പ് പോയി നമ്മൾ എല്ലാരും കൂടി
അള്ളാ കോമടി ട്രിപ്പ്യല്ലേ അന്നത്
അല്ല അന്നത്തെക്ക വൈബ് എന്തേനുല്ലേ ഞാൻ അതൊക്കെ ആലോചിച്ചിട്ടന്നെ ഞാൻ അതൊക്കെ ആലോചിച്ചിട്ടണ്ടെ നമ്മുക്ക് ട്രിപ്പ്ല്ലേ വച്ചേ അതേമാതിരിരു വൈബില് അന്നത്തക്കെ ഓരോന്ന് പറഞ്ഞ് ഇങ്ങനെ ചിരിച്ച എന്താ രസല്ലേ
ആ ഉ എന്നിട്ട് എന്തൊക്കെ
അങ്ങനെ എല്ലാർക്കും സാനം ഇങ്ങളിപ്പ എപ്പളാ പുറത്ത് കളിക്കാൻ പോലുണ്ടോ അപ്പൊ
കളിക്കാന് ഇടക്ക് പോവും ഇപ്പം
ആൾക്കാര് നല്ലപ്പോ പണ്ടത്തെമാതിരി ഇപ്പോ ആൾക്കാര് ഇല്ലന്നൊക്കെ പറയണ കേട്ടു
ഉം ഇപ്പ എന്താ വച്ചാല് നോലുമ്പ കഴിഞ്ഞ ടൈമിലൊക്കെ പേരും ആളേനും
ഉം
പിന്നെപ്പോ ആളൊന്നും അല്ലാതെ വരല്ല വരാതായിപ്പോ
ആഹ് പണ്ടത്തെ ആ എല്ലാരും വരുന്നപ്പോള ഒരു രസ
നമ്മളാ പണ്ട് കളിച്ചനെ പോലത്തെ കളിയൊന്നും ഇപ്പോ ഇല്ല
ഉം അകൊണ്ടന്നെ ഇപ്പൊ വരാനൊരു പൂതില്ലാത്തി നമ്മളാണെങ്കി ഇപ്പോ കളിക്കാലോ കരുതിയാണ് പുതിയ ബൂട്ടൊക്കെ പോയി വാങ്ങി ഒരീസം കളിച്ചാപോയി അന്ന് ഇജ്ജ് വന്നതുല്ല
ആഹ് ആഹ് ഇജ്ജെന്തായാലും നാട്ടിക്കവ നാട്ട് ക്ക് വന്നിട്ടേ ഞമ്മക്കൊന്ന് കൂടാ
ആഹ് പിന്നെ എന്താ വെച്ചാല് ഗ്രൗണ്ട് ആകെ മോസാക്കിയിക്കുന്നു ഫൈസിന്റെ ഗ്രൗണ്ടിൽ സെവസിന്റെ സ്ഥല അല്ല ആഹ് ഞാൻ കൊറ- ച്ച് വന്ന് പെട്ടെന്ന് വന്ന് പോയി
ഏഹ്
ചെറിയേരു പരുവാടിക്ക് വന്നെയ്നു
ആഹ് ആഹ്
മറ്റവരോട് കാണുമ്പൊ വിളിച്ചിന്നൊക്കെ പറയ്
കെട്ടോ ഞാനാ പറഞ്ഞത് വണ്ടിന്റെ കാര്യം
ആഹ് അതമുക്ക് സെറ്റാക്കാം ഞാൻ ഒരാള് കമ്പനിണ്ട് ഒനോട് പറഞ്ഞാ മ്മക്ക് എന്തേലൊക്കെ സമയംകിട്ടും
ആഹ് വണ്ടി കിട്ടാണെങ്കി
പിന്നെ ട്രിപ്പിന്റെ കാര്യം മ്മക്ക് വേഗം തീരുമാനിക്കണോട്ടോ ഇപ്പൊ മയക്കാലം മഴക്കാലം പോയി കഴിഞ്ഞാലേ നമ്മുക്ക് ഏഹ് ഒരു ട്രാവലറെടുക്കത ബസ്സെടുക്ക
ഞമ്മക്ക് ആദ്യ എത്ര ആളുണ്ടോക്ക അയിനനുസരിച്ച് നോകാ ഏറിപ്പോയപ്പോരു പതിനാല് പതിനഞ്ച് ആള് പോട ണ്ടാവും കാഴ്ചപ്പാടിലിനി പൊറത്തുനിട്ടി നമ്മളെ മറ്റെല്ലണ്ടല്ലോ ചെറിയക്കൂട്കല്ലെ
ആഹ്
ആഹ് അങ്ങട്ട് ആ ഭത്തില്ലെ ടീം നോക്ക മുക്ക്
അല്ല ഞമ അനക്കിപ്പ എത്ര ആൾക്കാര് പോരുന്നൊറപ്പ്ണ്ട്
ഇപ്പൊ എന്റെ ഒരു നിലവിലിപ്പൊരു പതിനഞ്ചാള് കാഴ്ചപ്പാടില് കൺഫോമാണ് ഇപ്പോ ഞമുക്കൊരു പതിനെട്ട് സീറ്റിന്റെ ട്രാവലറോ എന്തേലൊക്കെ എടുത്തിട്ട്
ആഹ്
പോവാപറ്റുവാണെങ്കി നമക്കങ്ങനെ പോവാ
ഞമക്ക്പ്പോവാ
ആഹ് ആഹ്
ഞമുക്ക് ഒരു ഡൈറ്റ് ഇപ്പൊ ഒന്ന് പെട്ടന്ന് ആക്കാൻ സുഖേനു
ആഹ് ആഹ്
ഏഹ് നമുക്കേതാലും ഗ്രൂപ്പ് കൂടെ ഒക്കെന്ന് മെസേജ് അയച്ചാണ് എല്ലാരുന്ന് ഉണർ-
ആഹ് ആഹ് ഉഹ് ഉഹ്
ഇപ്പൊജ്ജ് ഏത് വണ്ടിയാ പൂട്ടണേ ഇപ്പവണ്ടില്ലേ
ഞാനോ ഞാന് ഇപ്പൊ ഓട്ടണ വണ്ടി പറഞ്ഞാ യൂണികോണാണ്
ആഹ് മൈലേജൊക്കില്ലെ അത്യാവശ്യം പിന്നെന്താ
ആഹ് മൈലേജൊണ്ടേച്ചാല് മൈലേജ് വണ്ടിക്ക ആകെ പൊയ്ക്കാണ് പത്ത് പതിനഞ്ച് കൊല്ല ആയില്ലേ
ആഹ്
കണ്ടീഷന പുതിയൊരു വണ്ടി എടുക്കാനിപ്പോ നോക്കണത് അപ്പൊ ഞമ്മക്കിപ്പോ അടവ് ച്ചാൽ അങ്ങനെമതി അല്ലെങ്കി ഇപ്പൊ ഫുള്ള് പൈസ കൊടുക്കണെ നോക്കീട്ടയ്നനുസരിച്ച് നമുക്ക് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡല് ഇള്ള വണ്ടിയക്കായലും നമ്മള് സ്വീകരിച്ചു
ബോഡി ഒക്കെ പറഞ്ഞിട്ട്
അത് കണ്ണടിച്ചു പോവെച്ചാല് ചങ്ങായ് എത്രങ്ങാനം എണ്ണടിച്ചണം നമ്മളി ചെറിയാവശ്യങ്ങൾക്കൊക്കെ കാറെടുത്ത് പോവാറഞ്ഞാല്
ഇന്റെ റിനീവലൊക്കെ കഴിഞ്ഞോ
ഇ ഈ കൊല്ലം ലാസ്റ്റാണ് ഇനിപ്പൊ എടുക്കണം അയ്ന് പൈസിണ്ടാക്കണം അങ്ങനെ കഴിച്ച് തട്ടിമുട്ടി ഇങ്ങനെ പോണു ആ അതൊക്കെ തന്നെ വിടുത്ത അവസ്ഥ ഇജയ് ഞാൻ പറയുമ്പളെ ഇജോന്ന് നാട്ട് കറങ്ങ് എന്നിട്ട് നമുക്ക് സെറ്റ് ആക്കാം ഉം നോക്കട
നമുക്ക് ട്രിപ്പ് എന്തായാലും പൊളിക്കണം അ എന്തായാലും റെഡിയാക്കണം കേട്ടോ അതില് ഇഞ്ഞൊരു മാറ്റം വരെരുത്
ആ ഓക്കെ
ഇനി ഓരോരുത്തർ ഉണ്ട് പറഞ്ഞിട്ട് ഇല്ല അതൊ
ആ ആ
ഏ അതേ ഇജ് സെറ്റ്ട്ട നാളെ നമുക്ക് ഞാന് രണ്ടു ദിവസം കഴിഞ്ഞ വരാം
ആ ആ ഇ എന്തായാലും ഗ്രൂപ്പിലരു വോയിസ് ഇട് നമുക്ക് സെറ്റ് ആക്കാം
ആ റെഡി ആകുന്ന ആ നോക്കെ ആ